കേൾക്കാമോ
ഹലോ കേൾക്കാം കേൾക്ക
ഹലോ കേൾക്കാമോ
കേൾക്കാം കേൾക്കാം എന്തോ എടുക്കുന്നു
ഓ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു മഴയൊക്കെയല്ലേ
അതെയോ ഓ ഓ ഞാനും ഇവിടെങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു
ഓ ഓ
അപ്പൊ ഞാനിങ്ങനെ ആ മഴയൊക്കെ ഉണ്ട് മഴയൊക്കെ ഇപ്പൊ ഒന്ന് തോന്നു നിക്കാണ് ഞാൻ പറയുന്നത് നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ടോ?
അതെ കേൾക്കാമല്ലോ.
അതെയോ അതെയോ? ഞാനിങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുക്ക് താങ്കളുടെ ബാല്യകാല സു ഹൃത്തിനെ കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ അതിനെപ്പറ്റി സൗഹൃദത്തെപ്പറ്റി തങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെ താങ്കളുടെ കാഴ്ചപ്പാട് എന്താന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിച്ചു.
ഓ അതെയോ സുഹൃത്ത് എപ്പോഴും നമുക്ക് ആഹ് അല്ല ഇപ്പ ഏതെരു കാല ഇപ്പംകുട്ടിക്കാലത്തായാലും ഇപ്പം വളർന്ന് നമ്മുടെ ഈ കോളേജ് കാലഘട്ടത്തായാലും എല്ലായി പ്പോഴും ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ഏ ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പം നമ്മുടെ സങ്കടം വന്നാലും സന്തോഷം വന്നാലുംഅവരോട് പങ്കിടാൻ നമ്മുക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ നമ്മുക്കൊരു സപ്പോർട്ട് നമ്മുക്കൊരു ധൈര്യമായിട്ട് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടന്നറിയാൻ അത് ഏറ്റവും കൂടുതൽ നല്ലതാണ് ഒരു സഹൃ ത്തായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മളെ മനസ്സിലാക്കാനും അവർക്കായിരിക്കും നമ്മുടെ വിഷമവും നമ്മുടെ സന്തോഷവും നമ്മളെ മനസ്സിലാക്ക ഏറെ വളരെയേറെ അധികം അവർക്കായിരിക്കും സാധിക്കുന്നത്. അപ്പംസുഹൃ എല്ലായിപ്പോഴും ഉണ്ടാവുന്നതും നല്ലതാണ്.
അതെ തീർച്ചയായും അപ്പൊ താങ്കൾക്ക് ബാല്യകാല സുഹൃത്ത് ഉണ്ടല്ലോ അല്ലേ?
അതെ അതെ തീർച്ചയായും ഉണ്ട്.
ഓ നിങ്ങൾ ചെറുപ്പം മുതലുള്ള നല്ല സുഹൃത്തുക്കളാണോ? അതോ ഇപ്പം കണ്ടെത്തിയവരാണോ കണ്ടുമുട്ടിയവരാണോ?
അല്ലല്ല ഇപ്പം കണ്ട് മുട്ടിയതാ. ഞങ്ങള്ചെറുപ്പംമുതലേ ഹ് ബാല്യകാല സു സുഹൃ ത്തുകളായിട്ട് കാരണം ഒരേ നാട്ടിലും ഒരേ ക്ലാസ്സിലുമായിരുന്നു അപ്പൊ അന്നുമുതലുള്ള പരിചയമാണ്. ഇപ്പഴുമുണ്ട് ഇപ്പോ ഇപ്പോൾ കാണുമ്പോഴും ചിരി മിണ്ടിയിരിക്കുക അതെ അന്നത്തെ അതെ പഴയ അന്നത്തെ ആ സ്നേഹവും കാര്യം അല്ല ഇപ്പഴും ഉണ്ട് ഇപ്പഴും നിലനിൽക്കുന്നുണ്ട്.
അതെയോ അപ്പം എന്തായാലു സുഹൃത്തിനെഇപ്പം എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടത്തില്ല. അപ്പം താങ്കൾക്ക് സുഹൃത്തുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ സുഹൃത്തിനെ ഇഷ്ടപ്പെടാനുള്ള അല്ലെ താങ്കളുടെ സുഹൃത്തിനെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിച്ചൂടാ എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും കാണുലോ നമ്മുടേതായ ഇഷ്ടങ്ങൾ അങ്ങനെ തോന്നിയ ഒരു ഇഷ്ടം എന്താണ്?
അങ്ങനെ തോന്നി ഇഷ്ടം എന്ന് പറഞ്ഞാ ഇപ്പം എല്ലാം എന്തൊരു കാര്യത്തിലായാലും അവള് എല്ലായിപ്പോഴും കൂടെ നിക്കും. ഇപ്പൊ നമ്മളിപ്പോൾ എന്തെന്ന് പറഞ്ഞാലും നമ്മടെ ഇപ്പഴേ ഒരു കാര്യം സംസാരിച്ചാൽ തന്നെ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഒരു ശരിയും തെറ്റൊന്നും അവള് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നൊരു കൂട്ടുകാരിയാണ് അവള്.
ഓ അതെയോ?
അതെ അതെ അവിടെ ഇങ്ങനത്തെ ബാല്യകാലസുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ?
ആ എനിക്ക് ഇവിടെ ഒരു ബാല്യകാലസുഹൃത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളും ഒരേ നാട്ടിലും ഒരേ സ്കൂളിലും ആയിരുന്നു പഠിച്ചിരുന്നത്. കുഞ്ഞുനാൾ മുതലേ കളിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഞങ്ങള് നല്ല സുഹൃത്തുക്കളായത്. അപ്പൊ അവളുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഭയങ്കര സ്നേഹമുള്ളവളും അതേണക്കെ തന്നെ സത്യസന്ധതയുമാണ് സത്യസന്ധയായ പെൺകുട്ടിയാണ്. ഭയങ്കര പാവാണ്. എല്ലരോടും നല്ല രീതിയിൽ പെരുമാറും. എന്നെ വളരെയധികം ശ്രദ്ധിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഷ്ട്ടൊള്ള ഒരു കാര്യാണ്.
ഓ അതെയോ ഓ അപ്പൊ താങ്കൾ ഒരു സുഹൃത്തുള്ളത് എന്തുകൊണ്ട് നല്ലതല്ലേ? ഇപ്പം നമ്മുക്ക് ഒരു സുഹൃത്തുള്ളത് എന്തുകൊണ്ടു നല്ലതല്ലേ? ഇപ്പം എന്തൊരു വിഷമം വന്നാലുംഅവൾക്ക് അവർക്കായിരിക്കും ഏറ്റവും കുടുതല് അത് മനസ്സിലാവുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരു സുഹൃത്ത് ഉണ്ടാകുന്നത് ഒരു നല്ലതാണ്. പക്ഷേ ചില മാതാപിതാക്കൾ ത്ത് എന്ന് പറയുമ്പോ തന്നെ സുഹൃത്ത് ഒരു സുഹൃത്ത് ഇപ്പം ഉണ്ടാകുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പഠനത്തെ ബാധിക്കും അവരുടെ കൂട്ടുകൂടരുത് അവര് ചീത്തയാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളാവുമ്പഴേ അവരങ്ങനെ പറഞ് ശീലിപ്പിക്കുന്നവരുണ്ട്. അപ്പോ അതോടൊപ്പംഅവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പം അവർക്കത് പേടിയാണ്. അതൊന്ന് തുറന്ന് പറയുകയും ചെയ്യും. അച്ഛൻ പറഞ്ഞ് നിന്നോട് മിണ്ടരുതെന്ന് അമ്മ പറഞ്ഞ് നിന്നോട് മിണ്ടരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവരുടെ കാഴ്ചപ്പാട് അത് എങ്ങനെയാ അവ അവര് പിന്തി ചിന്തിക്കുന്ന നമുക്ക് അറിയില്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ ചില മാതാപിതാ മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത് ഇപ്പൊ ഏതൊ ഇപ്പൊ നമുക്കരു ജീവിതത്തിൽ തൊരു വിജയ ത്തിന് പിന്നിലും നമ്മുടെ നമ്മുടെ കൂടെ സപ്പോ നമ്മുടെ കൂടെ ധൈര്യനും സപ്പോർട്ടിനക്കെ നൽകുന്ന ഒരു സുഹൃത്ത് ഏതൊരു് ഇപ്പൊ ഏതൊരു മനുഷ്യന്റെയും പിന്നില ഉണ്ടാവും
അതെതെ അതുവല്ല ഞാൻ പിന്നീട് ചോദിക്കാൻ വന്നത് നിങ്ങൾ ഒരുമിച്ച് എന്തൊെക്കയാണ് ചെയാറുള്ള സുഹൃത്തുക്കളാണ് അടുത്തടുത്താണ് വീട് അപ്പൊ നിങ്ങൾ ഒരുമിച്ച് എന്തക്കെ കാര്യങ്ങൾ ചെയ്യും പുറത്തൊക്കെ ഒരുമിച്ച് പോകോ പഠിക്കോ സൈക്കിൾ ഓടിക്കോ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ നിങ്ങൾ സുഹൃത്തുക്കളുടെ
ഒരുമിച്ച് നമ്മൾ ഇപ്പൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുള്ളു എങ്കിൽ തന്നെ കാണുന്ന സമയങ്ങളെല്ലാം ആ അപ്പൊ എതുവാ കുടുംബപരമായിട്ട് നമുക്ക് അടുത്ത്റിയുന്നവർ തന്നെയ ആതുകൊണ്ട് തന്നെ ഇപ്പൊ വീട്ടില ഇപ്പ അവടെ അച്ഛന അമ്മയും ഇല്ലെങ്കിൽ കൂ തന്ന അവ അച്ഛന അമ്മ ഞങ്ങള വീട്ടിലി ആിയിട്ടാണ് പോകുന്നത് എവിെങ്കില തങ്കില സ്ത്ത് പോോ അപ്പൊ ഞൾ ഒരുമിച്ച് കളിക്കും അവരുടെ കളിക്കും പിന്നെ ഒന്ന്
ഒരു കുട്ടിയെ മറ്റൊരു വീട്ടിൽ ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം അത്രമാത്രം തീവ്രമാണ് നിങ്ങളുടെ ബന്ധം എന്നാണ് അല്ലെ അത്രമാത്രം നിങ്ങള്ൾ പരസ്പരം വിശ്വസിക്കുന്നു എന്നായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
അതെ അതെ അത് അത് മാത്രല്ല നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ തല്ല ഒരു ഇത്ന്ന് ഒരു എന്തുവാ എന്താ ഒരു മത്സരംന്ന് പറയുന്നത് പഠിക്കുന്നതിലാണ് ബാക്കി എനി എല്ലാ കാര്യും നല്ല സുഹൃത്താണ് പക്ഷ പഠിക്കുന്നതിൽ നമ്മൾ കുറച്ചൊ മത്രമായിട്ടായിരുന്നുമ്മൾ പഠിച്ചത് എന്നിുന്നാൽ കൂടി തന്നെ അന്നത്തെ അതേ സ്നേഹവും കാര്യവും ഇപ്പൊ പഠനത്തിനായാലും എങ്ങനെയായാലും അ എപ്പോഴും കൂടെുണ്ട് ഇപ്പൊ വിളിക്കിയാലും ഇടുക്കിയാലും എല്ലാം ചെയ്യാറും ഒക്കെയുണ്ട്
ഓ നിങ്ങൾ തമ്മിൽവഴക്കു ണ്ടാകറുണ്ടോ എന്തങ്കും അഭിപ്രായ വ്യത്യാസംങ്ങൾ കാണാറുണ്ടോ സുഹൃത്തക്കളണെങ്കിലും മനുഷ്യൻ എല്ലാവർക്കും ഉണ്ടല്ലോ
അതെതെ സഹൃുക്കളക്പ നുക്ക്ന്തെിലുംഭിപ്രായ്യത്യാസങ്ങള് കാും ഇപ്പോ എല്ലാ സുഹൃത്തുക്കളുംപ്പോ എന്തൊരു ഏതൊരുുഹൃു ബന്ധത്തിലൽ ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളും അവിടെ എവിടെ ആയാലും ഉണ്ട് ഇപ്പ ഇല്ലാം നല്ല ഉണ്ട് ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരരുന്നു അത് ഈ ഇടയ്ക്കല്ല പണ്ട് നമ്മള് സ്കൂൾ കള പഠിക്കുമോ തന്നെ ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്ം അവർക്ക്ഷ്ടപ്പെടണമെന്നില്ല അവള് പറയുന്നത് എനിക്ക്ഇഷ്ടപ്പെടണമെന്നില്ലഅങ്ങനെറ ചറിയ വഴക്കൾ ഇം അപ്പ ഈ ഒരു ദസം നമ്മ ഇന്ന മിയിെങ്ക അത്ത ദിവസം നമുക്കത് മിണ്ടാെോ നമുത് നുടെ മുഖ ത്ത് കാണാൻ കഴിയും നമുക്ക ഒരു വിമമായിരിക്കും അങ്ങനുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പറയ ഒരു രസരമായിട്ടൊ ഒരു അനുഭവ എന്ന് പറയുന്നത് അവളെൻ്റെ ഭലെ സുഹൃത്തായതുക കൊണ്ട് തന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പൾ തന്നെ അവളെയും എന്റെ അടുത്ത് നിന്ന് സീറ്റ് മാറ്റയിരുത്തിയപ്പോൾ തന്നെ എനിക്കത് വിഷമായി ഞാാനങ്ങെ ക്ലാസ് ടീച്ചർക്കർ കണ്ണെല്ലാം നിറഞ് ക്ലാസ്ടീച്ചർ ചോദിച്ചപ്പോൾ എന്തുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കുട്ടിയെ മാറ്റിയിരിക്കയ കൊണ്ടാണ് ഞാൻ കരയുന്നത് അങ്ങനെ വരരു സംഭവം ഉണ്ടായിട്ടുണ്ട്
ഓ അതൊക്കെ മനസ്സിനൊരു എനിക്ക് എന്തോ വിഷമം തോന്നുന്നു കാരണം നമ്മുടെ കുഞ്ഞ് നിഷ്കളങ്കമായ ആ ചിരിയും കളിയും ഒക്കെ ഒരു വല്ലാത്തൊരു ഹഓർമ തന്നെല്ലേ
അതെ അതെതെ ഇപ്പ അത് ഓർക്ക്പോ എന്തിനാണ് ഞാാനങ്ങെ കരഞ്ഞത് ഇപ്പോ ഓർക്ക്പോ എിക്കരു നാണക്കേടാ അങ്ങനെ ചെയ്യേണ്ടായിുന്നന്ന് തോന്നും
അതെ ആ കുഞ്ഞു മനസ്സില് ആ കുഞ്ഞു മനസ്സില നിഷ കളങ്കതയാണെന്നാ തെളി കണ്ണിലൂടെ വന്നത്
അതെ അതെ ഇന്ന ഇപ്പം എവിടെ വെച്ച ഇപ്പം കൂട്ടുകാരടെ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക കുട്ടി കുട്ടികൾക്കും ഞങ്ങള് തമ്മില ബന് ബന്ധംന്നച്ചാൾ അത്രയും നല്ല സുഹൃത്തായിണ് ഇപ്പം ഞാൻ വന്നില്ലെങ്കിൽ പോലും അവളോട് ചോദിക്ക എന്താ വരാഞ്ഞന്ന് അപ്പൊ അവളോള്ളപ്പോ എന്നെ തിരക്കും അങ്ങനെയൊക്കെ ഒരു ബന്ധമാണ് ഞങ്ങള് തമ്മെ ഉള്ളത്
ഓ അതെയോ നിങ്ങള് സ്കൂളിലും സ്കൂളുകളിൽ നിന്ന് വിനോദയാത്രയും കളികളും ഒക്കെ ജന്മദിനാശങ്ങളും ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ടോ
ഒരുമിച്ച് ഇതുവരെ അങ്ങനെ ഞാൻ സ്കൂൾ ക കാലഘട്ടത്തിൽ ഇങ്ങനെ വിനോദയാത്രയ്ക്ക് പോകണമെന്നാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാനങ്ങനെ പോയിട്ടില്ല അവളോടൊപ്പം അങ്ങനെൊ ഒരു വിനോദയാത്ര എനിക്കത് ഇതുവരെ പറ്റിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ കൂടി യാത്ര പോകറുണ്ട് കുടുംബപരമായിട്ട് നമ്മൾ് സമയം നമ്മൾ യാത്ര പോവൂല അവധിക്കാലത്ത് ഒരു യാത്രയൊക്കെ പോവൂല തീർത്ഥട യാത്ര അങ്ങനെയൊക്കെ പോകുമ്പൾ അവളോടും അവൾടെ അനിയത്തിയോടൊപ്പതന്നെ നമുക്ക് സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്
ഓ അതെയോ താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോ എന്തെല്ലാം ഗുണങ്ങൾ വേണം താങ്കൾടേതായ ഒരു രീതിൽ ഇഷ്ടപ്പെട്ട രീതിയില്
നല്ല സ്നേഹവും വിശ്വാസഒക്കെ മതിയോ
നല്ലൊരു സുഹൃത്ത് എന്ന് പറയുമ്പം ആ നമ്മളെ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മടെ ഇപ്പൊ നമ്മുൽടേതായ രീതിയിൽ നമ്മുടതായ രീതിയിൽ ഇപ്പ നമ്മള് ഒപ്പം ചേർന്ന് ഇപ്പം അങ്ങനെയെല്ല ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹവും കാര്യവും ഒരു പാവവും അങ്ങനെയൊക്കെ നല്ല പെരുമാറ്റവും
ഓഹ് ഓഹ് ഓഹ് പരസ്പര ബഹുമാനവും ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യമാണല്ലേ
അതെയതെ പരസ്പര തീരുമാനം അതെ എപ്പോഴും നമ്മളെ വലിയ വലിയ കാ എപ്പോഴും അല്ല ഇപ്പൊ എന്തുവാ എപ്പടി നമ്മളെർ ഓർക്കണം എവിടെ പോയാലേ എവിടിപ്പ നമ്മളിപ്പം ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ കോളേജ് കാലഘട്ട കഴിഞ്ഞാലും നമ്മൾ ഓ ഏഹ് എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷം എന്തെങ്കില ഓർത്ത് ഓർക്കണം മറക്കരുത് അവര് ഒരിക്കലും നമ്മളെ
അതെ അതെ നമ്മുടെ കൂടെ ഓരോ ഉയർച്ചയിൽ നിന്ന് ഒരു വ്യക്തിയ നമ്മൾ മറക്കാൻ പാടില്ല എല്ലാവരും നമുക്ക് പങ്കാളികളാവണം
അത അതെ ഓ എന്ത്ച്ചാ എപ്പോഴ ഓർക്കണംന്നല്ല ഏതെങ്കിലും ഒരു കാ എപ്പഴെങ്കിലും ഒെ ഓർുമ്പോ ഒരു ദിവസം മനസ്സൽ ഇങ്ക നമ്മളെ കുറിച്ച് ആ ഓ നക്കുന്ന തന്നെ നമുക്കോരു അത് ആലോചിക്കച്ച് നമുക്ക്രു വിഷമാണ് കാരണം നമ്മളെ പറ്റി ഇങ്ങ ഒരാൾ ഇപ്പോഴും ഇത്രയും വർഷായിട്ട് നമ്മൾ ഓർക്കുന്നല്ലോ നമ്മക്ക് എന്നൊക്ക പറയുമ്പോൾ നമുക്കത് ര കര സങ്കടകരമായിട്ടൊരു നിമിഷണ്
അതെ അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ സൗഹൃദം യാഥാർത്ഥ്യമായ സൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഇന്ന് തുടങ്ങി നാളെതീരുന്നത് എന്തായാലും സുഹൃദത്തിന്റെ ഇടയ്ക്ക് പിണക്കങ്ങളും മിണക്കങ്ങളും കാണാം അതൊക്കെ എത്ര എത്ര തീവ്രമാണെങ്കിലും അപ്പ തന്നെ നമ്മളത് എ താ പറ്റുന്ന സമയത്ത് ഒരിക്കലും വെച്ചൊണ്ടിരിക്കല്ല് അല്ലേ
അതെ അതെ പറ്റുന്ന സമയങ്ങൾ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ തന്നെ എ എണ ഒക്ക മണക്കെണ്ടാവുമ്പോ തന്നെ നമുകത് മനസ്സിലാവും മനസ്സിലായി നമ്മുടെ ഇടയിൽ തന്നെ തീർത്ത് നമ്മൾ തന്നെ പരാ പരസ്പരം സംസാരിച്ച് മനസിലാക്കി അത് ഒത്തു തീർപ്പാക്കണം പിന്നീട് ഉള്ള ഇണക്കത്തിനും മഴക്കത്തിനും പിന്നീട് മറ പിന്നീട് ആ സംഭവം നമ്മൾ ഓർ രുത് പിന്നെ നമ്മൾ സന്തോഷം നമ്മളെല്ലാവ നമ്മളെല്ല രണ്ടുപേരള്ളപ്പോ നമ്മൾ സന്തോഷിച്ച് നമ്മടതായ ആ നിമിഷം സന്തോഷ സന്തോഷാ യിട്ട് നമുക്കതൊരു ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷമ തക കയാ
അതെ അതുപോലെന്നെ നമ്മളിപ്പോ പറഞ്ഞു കുടുംബവും നമ്മുടെ സൗഹൃദും നമ്മളെ സുഹൃ സുഹൃത്തുക്കൾ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടായിക്കണം പരസ്പരമായി ബഹുമാനം നൽകണം ഇതോടൊപ്പം കുടുംബവും നമ്മളെ അതിനെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ മറ്റൊരു കു കുട്ടിയെ മോശമായി കുടുംബ കുടുംബത്തിൽ നിന്ന് ഒരാളും ചിത്രീകരിക്കരുത് അപ്പം ആ കുട്ടിയോട് കൂട്ടുകൂടിയാൽ പ്രശ്ം ഉണ്ടാവും ഈ കുട്ടിയോട് കൂട്ടുകൂടല്ല് അങ്ങനെ ഒരു കാര്യം കുട്ടികളിലേക്ക് ഒരിക്കലും എത്തിക്കരുത് ഒരു കു ട്ടിയും മോശമല്ല അവരുടെ സാഹചര്യമായിരിക്കും അവരെ എന്തെങ്കിലും ഒരു തെറ്റ് പ്രേരിപ്പിക്കുന്നത് അത് പറഞ്ഞു
അത് പൊറത്തുനിന്ന് പുറ ആഹ് അതെ അതെ അതെ അതെ അതെ അങ്ങനെ ഒരിക്കലും ചിത്രീകരിക്കരുത് കാരണം ഒരു കുട്ടിക്ക് ഒരു കുട്ടിയോട് സംസാരിചാൽ അവൻ എങ് എ എ ആ കുട്ടി എങ്ങനെ ഏത് സ്വഭാവം ക ഏത് സ്വഭാവമാണ് എങ്ങനെ പെരുമാറ്റമാണ് ഏത് രീതിയുള്ള നമുക് കറിയാൻ പറ്റും ഇപ്പം മിണ്ടാതെയും സംസാരിക്കാതെയും ഒരുക് ഒരിക്കലും ആ കുട്ടിയ അങ്ങനെ ചിത്രീകരിക്കരുത് അതൊരു വളരെയധികം ഒരു തെറ്റായ ഒരു മനോഭാവാണ് ഇപ്പൊ പേ മാതാപിതാക്കളായാലും അങ്ങനെ ഒരു കുട്ടിയെ നമ്മള് വളർത്തി എടുക്കരുത് ഇപ്പഴത്തെ തലമുറയിലെ സുഹൃത്ത് ബന്ധോനൊക്കെ പറയുന്നന്നെ എന്താണ് നമ്മുടെ നമ്മുടെ തലത്തിലുള്ള സുഹൃബന്ധങ്ങളൊന്നും അല്ല അത്രകൊന്നും അത്രക്ക് വെച്ച ഇന്ന് കണ്ടിട്ട് നാളെ മിണ്ടാതിരിക്കുന്ന സൗഹൃ സൗഹൃദങ്ങളാണ് ഇപ്പഴത്തെ തലമുറകളിൽ കാരണം ഇപ്പൊ നമ്മൾ എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അത് തന്നെ സാമൂഹ്യ പ്രശനങ്ങളല്ലേ ഇപ്പൊ ഒരു സുഹൃത്ത് വിളിച്ചൊണ്ട് പോകുന്നു അടുത്ത ദിവസം നമ്മളാ ആഹ് കുട്ടിയെ കാണുന്നില്ല കാരണം എന്താണ് ആ സുഖൃത്തിന് അവനെ അത്രത്തോളം വിശ്വാസം ഉണ്ടായന്ന് കൂ കൂടെ പോകുന്നു പിന്നീട് അ കു കുട്ടിയെ കാണുന്നില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടിയുടെ ച്ച ശരം കണ്ടെത്തുന്നു അപ്പൊ അങ്ങനത്തെക്കെ ഒരു വിശ്വാസവും വഞ്ചനയൊക്കെ എയ് ഇപ്പോഴത്തെ തലമുറകിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ അറിയാൻ പ അറിയുന്നില്ല കുട്ടിയെ കുറിച്ച് ഇന്ന് മിണ്ടി നാളെ
അതെത തീർച്ചയായും ഞാനിനിയിപ്പോ ഈ കഴിഞ്ഞ ഇടയിയിലാന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം ആന്ന് തോന്നുന്നു ഏതോ ഒരു നവമാധ്യമം കണ്ടുകോണ്ടിന്നപ്പോ ഒരു അമ്മയുടെ എടുത്ത് ഒരു വ്യക്തി വന്ന് ഒരു ഒരു നമ്മള് ചലഞ്ച് കൊടുക്കുവല്ലോ അങ്ങനെ ഒരു ഒരു പരിപാടി അപ്പൊ ആ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് മ മക്കളില്ല മുകളുണ്ടായിരുന്നു മകൾ ആക്സിഡന്റ് മരിച്ചു എന്നാണ് അമ്മ അറിഞ്ഞത് പക്ഷെ മകളെ തല ദിവസം ഒരു സുഹൃത്തിനോടൊപ്പം പോയതായിരുന്നു പക്ഷെ ആക്സിഡന്റ് അല്ലായിരുന്നു അത് കരുതി കൂട്ടി കൊലപാതകംമായിരുന്നു ആ അമ്മ പറയുന്നു അതിന്റെ അമ്മ കൊറേ കരയുന്നു നിയമം എല്ലാവരും അവരുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നു പക്ഷെ പെട്ടെന്ന് ആഹ് ഒരു ദൃശ്യം കണ്ടപ്പോ വല്ലാതെ മനസ്സൊന്ന് പെടഞ്ഞു കാരണം സുഹൃബന്ധം ഇത്രയും നന്ദ തീവ്രതമാണെന്ന് പറഞ്ഞുന്ന സമയത്ത് ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കുട്ടിയെ ഒരു കൂട്ടുകാരനെ അല്ലെങ്ക കൂട്ടുകാരിയെ കൊണ്ടുപോയി കൊല്ലപ്പെടുത്തോ എന്ന് ഓർക്കുമ്പോ ഭയങ്കര വിഷമുണ്ട് അങ്ങനെ മാറരുത് കാരണം നമ്മളെ പോലാണ് മറ്റൊരാളെന്ന് വിചാരിക്കുന്നത് നമ്മളെ വിശ്വസിച്ചാലെ നമ്മുടെ മാ താപിതാക്കൾ ഓരോ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത് അപ്പോ ഒരിക്കലും അങ്ങനൊരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്
അതെ അതെ തീർച്ചയായും അങ്ങനെ ഇപ്പം ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരനോവ് ഉണ്ടായത് ഈ സുരു സുഹൃത്ത് കാരണമായിരിക്കാം പക്ഷെ നമ്മുടെക്കെ ഈ കാണതുള്ള സുഹൃത്ത് ബന്ധം പർഞ്ഞാ അ അത്രയും ദൃഢമായിരിക്കും ഇപ്പോൾ ഒരാളെ നമ്മളെപ്പറ്റി ഇപ്പം ആ ഒരു സുഹൃത്തുന്ന് വെച്ചാ അവൻ നല്ല ഉയർച്ചെത്തണം അവൻന്റെ വളർച്ചയിൽ നമ്മള് സന്തോഷിക്കണം അല്ല പരസ്പരാ ആഹ് ഒരു സുഹൃത്തുക്കളേടയിൽ ഒരു എന്താണ് അസുയോ ഒരു വഴക്കോ ച ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് രണ്ട് രണ്ടുപേരുടെ ഉയർച്ചയിലും ഒക്കെ വളർന്ന് അവിടതായ സന്തോഷങ്ങൾ കണ്ടെത്തണം ഇത് പൊതുവേ ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോ നമുക്ക് വിശ്വസിക്കാം ഇപ്പ തലമുറകൾ അങ്ങനാണല്ലോ വളർന്നു വരുന്നത് പൊതുവെ ഒരു കുട്ടി ഇന്നിപ്പരു മിഠായി തന്ന ആ കുട്ടിയുടെ പുറകെ പോകുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്
അതെ അതെ തീർച്ചയായും എന്തായാലും സുഹൃബന്ധം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒര് ആഴ ആഴത്തിൽ ഉണ്ടാവേണ്ട ഒരു അടിത്തറയാണ് അപ്പൊ എല്ലാവർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നല്ല പോലെ നിങ്ങട് ഇത് തുടരട്ടെന്ന് ഞാനും ആശംസിക്കുന്നു
അതെ അതെ തീർച്ച അവിടെയും നല്ല നല്ല സുഹൃത്തുക്ലിനിയും ഉണ്ടാവട്ടെ ഉള്ള സുഹൃ ത്തുകളെ എല്ലാവരും നല്ല രീതിയിൽ നല്ല ബന്ധമായിട്ട് വീണ്ടും തുടരട്ടെ നല്ല നല്ല സന്തോഷത്തോടെ അവിടതെ ഉയർച്ചയിലെല്ലാം പങ്കുചേർന്നു നല്ല സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു
നന്ദി
ആഹ് ന